ഹലോ
പറയൂ എന്താ പണി
ചുമ്മായിരിക്ക
ഉം നിനക്ക് ടൈ ലറിങ്ങ എല്ല അറിയോ
ആഹ അതറിയാം ഞാന എന്റെ മോൾക്ക്ൊരു ഡ്രസ് അടിക്കലണ്ട് എനി കടിക്കൽ ണ്ട്
ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് എല്ലാം പഠിച്ച ഇനിക്ക്പ്പോയിക്കൂടി ഇപ്പൊ എന്തെല്ലാം ഇവിടെല്ലാം ഉണ്ട് സൗജന്യമായി പഠിപ്പിക്കുന്നു
ഉം സൗൈശന്യമുള്ളള്ള പഠിക്കാനുള്ള ഞാൻ നോക്കിക്ക് മറ്റേദ് ഞാൻ ഫീസ് ചൊയ്ചോകി ഫുുള്ളായിട്ട്ഠ പക്ഷേ ഒരു ലക്ഷം വേണം പറഞ്ഞ
അതല്ല ഇവിടെയല്ലാം ഉണ്ടോ ഒരു മാ അത് പോയിട്ട് പഠിക്കുന്നയാാ പക്ഷെ പൈസൊന്നും കൊടുക്കണ്ട രാവിലെ മുതൽ വൈകുന്നേരം വരെ
അങ്ങനെ ഇണ്ട്ന്ന് ഞാൻ പറഞ്ഞിട്ട് പക്ഷെ ഇനി എനക്ക്ി അതൊക്കെ ക്കെ അറിയും അതായത് ചുരിദാർ അടിക്കാാന്ോ ഓരോന്ന് കണ്ടാര്ല് ഡ്രസ്സ്സടിക്കാ അതൊക്കെ അറ ഞാൻ്റെ മൊൽകൊക്കെ പക്ഷെ ഒന്നട്ട് നല്ലട്ട് ഫിനിഷിങ്ങിലായി ത്തോടു കൂടി ചെയ്യണ എന്നുണ്ടെങ്കിൽ നമ്മൾ പോയി പഠിക്കണ വേണം
ആ അതമ്മ ഫ്രീ ഉണ്ടാവുമ്പോ അല്ല അങ്ങനല്ല ഫ്രീല്ല ഉണ്ടാവുമ്പോ അതും കൊറച്ച് ഫിനിഷി ആയി കുറച്ച് അത് രണ്ട് മാസത്തെക്കസ് അങ്ങത്തെല്ലാം ഉണ്ട് പക്ഷേ അനക്ക
ഉ എനിക്കത് നല്ല താല്പര്യ തൽപ ശരിയാണ് പക്ഷെ ഇപ്പൊ തന്നെ ഒന്നിനൊരു തട്ടയും കുറവ്
അല്ല എനക്ക് എക്ക് കൊറച്ച് ദൂ ദൂരം ഉണ്ട്ടിീ അപ്പൊ പിന്നെ ആ സമയം ആവുമ്പോ മക്കള എത്തുമ്പഴേക്ക എത്തല്ല
ഉ ഇപ്പൊ ഞൻാ മറ്റേ മിഷീല് അടിക്കണേ അത് വാങ്ങി
ഏ ഏത് മെഷീന് ചെറുതാ
ആഹ് ചെറുതല ഇണ്ടേബട എന്താ ടേബിൾ വെക്കണത് നമ്മക്ക് എവിടെയും കൊണ്ട് നടക്കാൻ പറ്റണേ
അതാണോ
ആ മിഷീ ചെറുതന്ന് പറ്റേ ചെറുതല്ല നമുക്ക് തൂക്കി പിടിച്ച് കൊണ്ടു നടക്കാം ഒരു പേഗിന്റെറെയക്ക ഒരു എളിപ്പത്തിലുള്ളേ
ആ.. എന്തേ.. മു എന്റെ മൂത്തമ്മ എളെമ്മ മ്മ എല്ലാരും ടെലർ ഫാമിലി എല്ലാർക്കും സർട്ടിഫിക്കറ്റ്ല്ലണ്ട് അ.. നമ്മ അത് പഠികാം പോയിട്ട് സ.. അന്നന്നാ സർട്ടിഫ ആഹ... മൂത്തമാക്ക് കടയാ.. പിന്നെ.. എളേയമ്മ പിന്നെ.. അൻങ്കവാ ടി ഹെൽപ്റാണ്.. ഏ്.. അശവർക്ക.. ആ.. അങ്കവാടി അതു അണ് പിന്നെ.. ടൈലർ വീട്ട്ന്ന് അടികും ചിയ്യും മിഷീണ്ട് മറ്റേ മോട്റ് കുത്തിട്ള്ള മെഷീൻ ഇലെ ജാക്കിന്റെ
ആ.. ആ.. ആ
ആ.. അതാ, ഉമ്മാക്കല ഉണ്ട്. എടി.. ഇത് പോയിറ്റ് സർട്ടിഫിക്. ആാക്യാല് നമ്ക്ക് ക്ഷേമനിതിക്കെല്ലാം കൊടുക്കാ
ആത്ഷെരിയാണ്, പോവണം
ആഹ്.. നിൻക്ക് പോ ഇനിക്ക് കൊറച്ചറിയാലോ പഠിച്ച സർട്ടിഫികെ ഇപ്പൊ എന്റെ പെങ്ങള് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവരെ റേഷൻകാർഡ് എ പി എല്ലണ്ടായി ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ബിപി എല്ലായി
എാ.. ക്യോ
ആ.. അ.. അത് വെച്ചിട്ട് കാറേടു ത്താലും, അവര് കാർ എടുത്താവരെ ബി പി എൽ എലനാലും ആവ
ഉം... അങ്ങനെല്ലേ ഇനി ഇൻക്കെടി.. പഠിക്കാനൊക്കെ നല്ല ഇൻഡ്രസ്റ്റ്ണ്ട് പക്ഷെ ഞാൻ പിന്നെ ഇവ്ടന്ന് ഇങ്ങനെ ഓരോന്ങ്‌നെ ചെയ്യും അഇനൻസര്ച്ച് ങ്ങനെ താക്കും അപ്പൊ ഇപ്പളാണെങ്കിൽ ദാ.. അവ്ടിം ഇവ്ടൊക്കെ ചെർ ചെർ തൊക്കെണ്ടാകുമ്പോ അയ് ത്തൈക്കാൻ തന്നെ ഇൻക്ക് ഭയങ്കര മടിയ ഇന്നലെതന്നെ ഞാൻ രണ്ട് നൈറ്റിട്ത്ങ്ങണ്ട് അടിക്കാൻ നോക്കി അത് പക് തിച് നിർത്തി അപൊതിന് മടിടുങ്ങി ബാക്കി പിന്നെപ്ലെങ്കിലും ചിയ്യണം
അല്ല, അവസരം കിട്ടാണങ്ക ങ്ങനെ പഠിപ് ചില സർട്ടിഫിക്കറ്റ് ആക്യാലും ശേമന് ധി അത് അടച്ച പിന്നാമക് ന അറുവത് വയസേഞ അമ്മക്ക്യ്യിൽ ന്നെനെ പെൻഷൻ ക് ട്ടും
ഉ
ആഹ.. അതെല്ലാംടക്ക നൂത്ര മാ.. ഒരു കൊല്ലത്തക്കെ
കാര്യം നല്ല പൈസെടി ഞാൻപ്പ ന്റെ മകളെ യൂനിഫോം അടിച്ചപ്പോ തന്നെ ആയിരത്തി രണ്ട് യൂണഫ ഫോമ്.
ആഹ്.. ഇവ്ടെ ഒരു സെറ്റ് അടിക്കാനെ ന്നെ എഴുന്നൂറ്റി ഐമ്പത് വാങ്ന്ണ്ട് ഒറ്റൊന്ന് ഒരു കുപ്പായോം ഒരു മറ്റേ.. കോട്ടുപോൽത്തൊന്നും ഒരിതും
കൊട്ള അതല്ല ഇവെടെ മിഡിം.. മറ്റേ ടോപോണ്
പെറ്റിക്കോട്ടല്ല ഞാൻ പറയുനേ ആ സാധത്തിന് കോട്ടും വരും
ഇൻക്ക് മനസ്സിലായി ഇപ്പൊ യൂണിഫോമെയ്ന് പല മോഡലുംകണ് ണ്ടല്ലോ
ഒരു ജോഡിടിക്കാൻ എഴുന്നൂറ്റി പ്പൊ രണ്ട് ജോഡി ആകുമ്പേ
ആ.. അപ്പൊ പിന്നെ ഞാ കൊട്ത്തത് ഏറെൊന്നുംല്ല ഞാൻ ഇന്റത് ഏറെന്ന് പറഞ്ഞ നട ക്കെ..
പോയേ.. അ കൊറവാന്ന് മറ്റേച്ചായെല് അഇലും കൂട്തല്ണ്ട്
ഉം.. അതാണ്, ഓരോന്നിന് ഓരോതുണ്ടാകും
താ അവരവരെ മക്കക്ക്ഷെ യൂണിഫോമ മക്ക് പരീക്ഷിക്കാ കഴില്ല അത്രേം പൈസ കൊട്ത്തിട്ട് പിന്നെ.. ഏ. വാങ്ങുന്ന അത് കൊളായ വീണ്ടും തുണി വാങ്ങണ്ടേ
അതും ശരിയാ അഇന് ആ.. നല്ല അടിക്കാരെടുത് കൊട്ക്കണം ഞമ്മള് ഞമ്മക്കടിച്ചഅ ചെയുല പക്ഷെ ചുലിദാാരൊക്കകുമ്പ പ്രശ്നലടി
ആഹ..
ആവുമ്പോൾ ആണ്, ചുരിദാരക്കെ ആവുമ്പ സിമ്പിൾ അല്ലേ.
ഉം ഞാൻ പഠിച്ചിട്ടുണ്ടായതാ. പിന്നെക്കെ ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ്റ്റ് തുടങ്ങിയ പിന്നെ രണ്ട് എനക്ക് ഒരു കുപ്പായ ഒരു പാൻറും രണ്ട് ഇതടിച്ച് നമ്മള അടുത്ത തന്ന ടെയ്ലർ ഷോപ്പ് ഉണ്ട്, ആടെ പഠിക്കാൻ പോയതാ. പിന്നെ ഒക്കെ ക്ലാസ് തുടങ്ങി. പിന്നെ സ്റ്റെക്ക് ആയി. എന്റെ ഉമ്മമ്മ ഇല്ലേ. കൈത്തുന്നു തിന്നുന്ന അപ്പൊ ഏട്ടാ കൈത്തുന്നു
അപ്പൊ എന്താ തട്ടത്തി ആ
അത് അതായത് വർക്ക് കൊടുക്കുക അതോ തുന്നി പഠിക്ക
അല്ലടി ഇപ്പ നെയ്റ്റി വാങ്ങിയ നമ്മൾ ടെയ്റ്റ് ആക്കല് പണ്ട് മെഷീൻ ഇല്ലല്ലോ.
ആ എന്റെ കൈ ആ, പക്ഷെ അതൊരു ഗ്യാപ്പ് വരില്ലേ?
പണ്ടത്തെടി ഇപ്പൊ ആ പണ്ട അതെല്ലാം നോക്ക ണ്ടല്ല ഗ്യാപ്പ് വരാതിക്കാൻ ഉള്ളിലേ എടു തുന്നി ആ ഗാപ്പ് കാണിക്കൂല്ല. എങ്ങനെങ്ങെങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെങ്ങന ആക്കി ടൈറ്റ് ആ ലാസ്റ്റ് ആ ഗ്യാപ്പെ കാണൂല.
അതത് ഫോണില് നോക്കിയ കാണാലാ മോഡല് എല്ലാം.
ശക്ഷീതം ഇല്ലാത്തൊണ്ട് അതിനെ കുറിച്ച് വല് ഐഡിയ ഇല്ല. ആ ഇപ്പം മിഷിയള്ളതോണ്ട് ആദ്യം മിഷീൻ ഒന്നും ഇല്ലായിരുന്നല്ലോ.
ആ അപ്പൊ അപ്പൊ പണ്ട് തട്ടത്തിന് ഒരു ഡിസൈൻ ആ ഒരു വർക്ക് ഉണ്ട്, ഒരു ഇത് ഒരു ചിത്രപ്പണി. അങ്ങനെ തുന്നി തുന്നി തുന്നി തുന്നി. അതെല്ലാം ആക്കി മുമ്പ് നല്ല പൈസ ആക്കിന് കമ്മല് വരെ വാങ്ങീന്.
ഏ അപ്പൊ ആ അമ്മമ്മ നല്ല കലവിരുദ്ധുള്ള ആളാണല്ലോ.
പ പണ്ടേത്ത അഞ്ചാം ക്ലാസ് ആടി.
ആ പണ്ടേത്തെ അഞ്ചാം ക്ലാസ് ഇപ്പഴത്തെ പത്താം ക്ലാസ്സും, പ്ലസ് വണ്ണും പ്ലസ് ടുനൊക്കെ.
ആ ഇപ്പൊ പത്രോല്ലം വായിക്കും.
ആ പണ്ടത്തെ.
ആ ആ ഉമാമാക്കന്നെ എൺമ്പത് വയസായത് മിനന്ന്.
ഏർ അല്ല അന്നത്തേ നല്ല ആരോഗ്യം ഉണ്ടോ?
ഇപ്പൊ ഇതായിടി വികല്ലം ചെയ്ത്ത് ഇത്തന്നെ മഴയത്ത് എല്ലായിടും ഇങ്ങനെ കോയ്യിന്റെ വേക്കില് അതിന്റെ വേക്കി ലല്ലാം ഓടും. എന്നിട്ട് വഴുതി വീകും പൊറടിക്കും കിടക്കും.
ഉം നീശം എടുക്കപ്പ
ച്ചില നടക്കും. ഇനി വീണാ കടത്തത്തിലാവുന്ന ഡോക്ടർ പറഞ്ഞ ഇനി വീഴാൻ പാടില്ല ഒന്നും കഴി
അയിന് അതല്ലടി പണ്ടുള്ളവർക്കൊക്കെ അമർന്ന് നിന്ന് കണ്ട് പ ല്ലേ അവർക്ക് എപ്പോഴും പണിയെടുത്ത് കാണണ്ടേ, അങ്ങനെ നടക്കണം എന്നുള്ള ആ ചിന്താഗതി നടക്കണ പോലെയല്ലേ.
ആഹ്.
അവർക്ക് അതിനായിട്ടുള്ള ഇതുണ്ടാവിലല്ലോ, അപ്പൊ പിന്നെ. ഓലെ എപ്പോഴും പണിയെടുത്ത് ഇങ്ങനെ നടക്കണല്ലല്ലേ.
ഇങ്ങനെ നടക്കാൻ കൃഷിയെല്ലാം ചെയ്യും. നല്ല കൃഷിക്കാരി കോഴി വളർത്തും. ഇപ്പന്ന് കുറഞ്ഞത് ഇന്റെന്നും ബേക്കിൽ ഓടാൻ കഴിയുന്നില്ലല്ലോ.
താൽപര്യം ഏത് സംഗതി. ഇപ്പ ഉള്ളവർക്കൊക്കത്തിനും മടിയാണ്.
ഉം മടി തന്നെ, ആ ഇപ്പോഴും പിന്നെ. ഇതില്ലേ നമുക്ക് അടി തട്ടത്തിനടിയിൽ ഇടുന്ന തൊപ്പിത്തട്ടം ഇല്ലേ അതെല്ലാം കൈ കൊണ്ട് തുന്നിട്ട് ലാസ്റ്റ് ട്ട് മാത്രം മെഷീനിൽ അടിക്കും ആ കെട്ടുന്നതും ഇതും
അതല്ല അപ്പം അത് എങ്ങനത്തെ ശീലേണ് ഉപയോഗിക്കുക
നമ്മള് ഡ്രസ്സ് അടിച്ചേൻ്റേ എളേമ്മ ടൈലർ ഇല്ലേ അപ്പൊ ഡ്രസ്സ് അടിച്ചിട്ട് ബാക്കി തുണി തുണി ഉണ്ടാവില്ലേ അതെല്ലാം മുറിച്ച് യോജിപ്പിക്കും തുന്നി തുന്നി തുന്നി,
ആ
ആ ആ പിന്നെ പടോല ക്കല്ലേ പണ്ട് ഇങ്ങനെ എന്തോ ആക്കിട്ട് ഇങ്ങനെ പഴ പഴയേത് വെച്ചിട്ട് അങ്ങനെയുള്ള ആക്കലിണ്ടായിന്നു
ഉ ഞാനാദ്യക്കെ എടുത്തീനി ഈ ചൗട്ടില്ലേ പീസ് പീസ് ക കാണ്ട് അതായത് ഷാള് അങ്ങനെ ബെഡ്ഷീറ്റിന്റെ ശീല അങ്ങനെ പഴയ പീസാളുണ്ടാവൂല്ലേ
ആ
അതെടുത്ത് കാണ്ട് കഷ്ണം മുറിച്ചാണ്ട് ചവിട്ടി അടിച്ചീനി ഞങ്ങളെ നല്ല താമരന്റെ മാതിരിരൊക്കെ നല്ല രസംണ്ടായിരുന്നു
അതെന്നെ ഞാൻ പറഞ്ഞേ ഇപ്പോ
അത് ഇപ്പൊ ഈ മെഷീൻണ്ടായപ്പോ അയ്നൊന്നും ഇൻട്രസ്റ്റില്ല ആദ്യൊക്കെ നല്ല താല്പര്യമായിരുന്നു
അത് പിന്നിം നിക്കും നമ്മ കടയിൽ നിന്ന് വാങ്ങുന്ന ചവിട്ടിനെ കാട്ടിനും നിക്കും
ആ നല്ലോ നല്ലോ നിക്കും എന്റെ അടുത്ത് കൊറേ കാലം ഇണ്ടായിരുന്നത് കാരണം ഞാന് വീട് വീട് പണിക്ക് വീടെടുത്ത് മാറിയപ്പം നമ്മള് പുതിയ വീട്ടക്ക് പോകുമ്പോ നമ്മളുടെ തായിട്ടുള്ള ഓരോ ഇത്ണ്ടാവുല്ലോ അങ്ങനെ ആ ഒരു തീല് ഞാന് അങ്ങനെ കൊറെ ഉണ്ടാക്കിനോക്കി
ഉം ഇപ്പോൾ ത്തെ വഴുതി അങ്ങ് വീകും
ഇപ്പത്തനെ എനെ ഏതും
പക്ഷെ ഇപ്പം അങ്ങനത്തെ ആക്കുന്ന ആളുണ്ട് പക്ഷെ നല്ല പൈസ അയ്ന്
ആ പൈസണ്ട് പക്ഷെ ശീലിം നല്ലത് കിട്ടണടീ അപ്പൊ നല്ല കളർഫുൾ ആയിട്ടുള്ള ശീലകൾ ആവുമ്പളേ
ആ അല്ല അത് മറ്റേ നമ്മേ ടെയ്ല്ലർ കടയിൽ പോയിട്ട് ഇങ്ങനെ ബാക്കി ങ്ങനെ അങ്ങനെ എടുത്ത് എടുത്തെടുത്ത് നല്ല നല്ല രസള്ളത് നോക്കി എടുക്കണം
ഞൻ ആദ്യൊക്കെ അങ്ങനെ ചോയിച്ചിരുന്നു അങ്ങനെ അന്ന് ഇന്റെ നാത്തൂന് അടിക്കാൻ പോണാ ന്നട്ട് ഒളോട് ഞാൻ പറഞ്ഞിരുന്നു നല്ല ശീലങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടരൊണ്ടു അങ്ങനെ ഓള് എനിക്ക് കൊണ്ടന്നരലുണ്ടായിന്നു അങ്ങനെയാണ് ഞാൻ ആ അടിങ്ങനെ തുടങ്ങിയത് അന്ന് ഇന്റെടുത്ത് ഇവിടെ മിഷീനില്ല അന്ന് ഞാൻ തറവാട്ടിലെല്ലായിരുന്നോ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോകുബോൾ അവിടെന്നടിക്കും ഔട്ന്ന് അടിച്ച് കാണ്ട് നമ്മളേ വീട് വേറെടുത്ത് പോകുമ്പോ കൊണ്ട് പോകന്നുള്ള ലെവലില് എടുത്തുകാണ്ട് എടുത്തക്കും
ന്നം നീ നോക്ക് മറ്റേ വെച്ചാലും പഠിക്കുന്നുണ്ടാവകും ഇങ്ങനെ വനിതകൾക്ക് ഫ്രീ ആയിട്ട് ഇതാക്കാം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി കൊടുത്തിട്ട് അത് സർട്ടിഫിക്കറ്റ് എല്ലാം ആക്കാൻ നോക്ക് പക്ഷെ അ അത് ഒരു മാസം ഒന്നുംല്ലടി എത്രയോ മാസത്താണ് ആ മറ്റേ
അതിൻ്റൊരു കോയ്സ് വന്നിരുന്നു അന്ന്ന്റെ അനിയത്തി പറഞ്ഞു പക്ഷെ അത് അന്ന് ഔടെ ഫുൾ ആയി പറഞ്ഞു
ആ ഇനിയും വരും ഇനിപ്പം ഇനിയിപ്പം വരും അന്നേരം ആ അത് കഴിഞ്ഞാല് അത് അത്ര സമയംമോന്നുമില്ല രണ്ട് മണിക്കൂറ് ആട്ടേ ഉള്ളൂ പക്ഷെ പിന്നെ അതാക്കി കഴിഞ്ഞാൽ ഇല്ല മറ്റേ മറ്റേ തില്ലേ നമ്മ ആക്കിതെല്ലാം ആക്കുന്ന ഒരു ബുക്ക്ണ്ട് അതെല്ലാം ആക്കി സർട്ടിഫിക്കറ്റ് കിട്ടും അങ്ങനെ ആക്കിയ നല്ല്യണ് എന്നാലും നമ്മക്ക് ഈ ഞാൻ പറ പറഞ്ഞ പോലെ ക്ഷേമനിധികളെല്ലാം ചേരാം അല്ലാതെ നമ്മക്ക് പെൻഷന് കിട്ടണെങ്കിൽ
ആ അതിനും അതിന്റേതായിട്ടുള്ള ഒരു ടൈമം വരും സമയാവുബൊ ഒക്കെ നടക്കും നോക്കണം താല്പര്ം അയ്നനുസരിച്ച് ചെയ്യണം
ഉം പിന്നെന്താടി ഇപ്പം ഭർത്താവ് വരും ഫുഡ് കഴിക്കാൻ ബ ഭക്ഷണം കഴിക്കാൻ ഭർത്താവ് ആഹ് ഇപ്പ അവര്വരും ഉമനന്റുള്ളി വരുവാര്ക്കും
ഏഹ് അല്ലാ കഴിച്ചിട്ട് പിന്നെ പോവലാ
ഏഹ് പിന്നെ പോണ്ടേ പണിയെടുക്കണ്ടേ.
അതല്ല ഡീ ചോയിച്ചത് അത് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങട്ട് വര്ല്ലാ?
ഇവ്ട അടുത്താടി അത്ര ദൂരോന്നുല്ല ഒരു അഞ്ച് മിൻറ്റ് ദൂരം അങ്ങനല്ല നടക്കുമ്പോ ഉണ്ട് മറ്റേ ചെലര ഞ്ച് ആറ് പത്ത് ആറ് മിനിറ്റ് ദൂരത്തേക്കേ ഉള്ളു വണ്ടിയിലല്ലേ.
ഏഹ് അത്ര അടുത്താ.
അടുത്ത്ന്ന് പറഞ്ഞാ നമുക്ക് നടന്നാ നമ്മ അരമണിക്കൂറ് നടക്കണം. വണ്ടിയിലാകുമ്പോ അത് ഒറ്റ അഞ്ചു മിനിറ്റ് കൊണ്ട് ആയില്ലേടി.
അത് ശരിയാ.
ഉം
പിന്നെന്താ, കുളിച്ചോ?
ഏഹ് പി എന്ത്‌
കുളി കയ്ഞ്ഞോന്ന്
ആഹ് അതെല്ലാം കയ്ഞ്ഞ് നിക്കാ.
കുളി ഒക്കെ കയ്ഞ്ഞ് അപ്പൊ ഇഞ്ഞും ഭക്ഷണം കഴിക്കണം. ആഹ് എന്നാ ശരി.
ഇപ്പൊ വരും. വന്നിട്ട് ഫുഡ് കൊടുക്ക ഓഹ് ഭക്ഷണം കൊടുക്കട്ടെ.
ഓക്കെ
ഉം